ഹലോ ആഹ് എന്തെല്ലാ വിശേഷം
എന്താ നല്ല വിശേഷം എന്താണ് അവിടെ മഴയൊക്കെ ഉണ്ടോ ആഹ് പെയ് ഒന്ന് പെയ്തൂല്ലേ നല്ലൊരു മഴ പെയ്ത്
ആഹ് നല്ലൊരു മഴ പെയ്തു ചോർന്നു ചായ കുടിച്ചോ
ആഹ് ചായയൊക്കെ കുടിച്ച് ഒന്നിങ്ങനെ ഫ്രീ ആയിട്ട് ഇങ്ങനെ ഇരി ക്കാണ് അപ്പോളാണ് ഒന്ന് കോൾ വിളിക്കട്ടെന്ന് വിചാരിച്ച് മോനുണ്ടോ ചെറിയ മോന
ആഹ് ചെറുതുണ്ട്
എത്രായി മോന്
രണ്ട് വയസ്സായി
ആഹ്
ആഹാ അല്ല രണ്ടാളുണ്ട് ഇന്റെ മൂത്തത് ഇണ്ട് ആറു വയസ് ആഹ്
എന്താന്നിട്ട് ഫ്രീയാണോ
ഓ അതെ അതെ പറയ് എവിടെ യാത്രയൊക്കെ പോയിനാ ഈ അടുത്ത്
യാത്ര ഇപ്പൊ കൊറച്ചായി പോയിട്ട് കൊറവാണ് അല്ല ഇല്ല അങ്ങനെ പോകാനൊരു സാഹചര്യം അങ്ങനെ കിട്ട വീട്ടില് ഉം മക്കള് ചെറുതൊന്നല്ല ചെ റുതിന് നല് വയസ്സോയിക്ക്ണ് ബാലവാടി പോണ് ണ്ട് ഉം മറ് റ്റേത് പ്ലസ് വണ്ണ് മറ്റവൾ അഞ്ചില് ഉം മൂന്ന് പെൺകുട്ടികള്
ആഹ് ആഹ് അത് ശരി
പിന്നെ അങ്ങനെ ഓരോ സാഹചര്യങ്ങള് കിട്ടിയിട്ടില്ല ഓരോരോ ബുദ്ധിമുട്ട് ട്ടേടെ അല്ലെങ്കിൽ ഓരോരോ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ സ്കൂള് അങ്ങനെ ഓരോ ഇത് പോവണം മക്കളെ എപ്പോഴും പറയാ എവിടിക്കെങ്കിലും പോവാ കടല് കാണാൻ പോവാ ചെറുത് വലുതായിട്ട് പിന്നെ പോയിട്ടില്ല എടുക്കും ഉം ഓള്ങ്ങനെ ചെറിയ കുട്ടിയായന്ന് എടുക്കോ പോയതാണ് പിന്നെ
ആഹ് ആഹ്
അങ്ങനെ പിന്നെ ഓരോ പ്രശ്നങ്ങള് പിന്നെ അങ്ങനെ സാമ്പത്തികവും ടൂറ് പോണെങ്കില് ചെറുതായിട്ടൊക്കെ നമ്മളെ കയ്യില് എന്തെങ്കിലും
ഉം അതെ അതെ അതെ ശരിയ ഉം ശരിയാ നമ്മള് വി വിചാരിച്ചതിലും കൂടുതല് ്
ഈ മക്കളെ പഠിപ്പ് കാര്യങ്ങള് അതൊക്കെ തന്നെ അത്യാവശ്യം ഉം നാട്ടിലിങ്ങനെ ചെറിയ പടിയൊക്കെ എടുത്ത് പോവല്ലേ
അതെ അതെ അതെ ആഹ് ശരിയാ
അപ്പൊ വേറെ എന്തെങ്കിലൊക്കെ ബുദ്ധിമുട്ട് വരും നമ്മളെന്തെങ്കിലൊക്കെ വിചാരിച്ച പിന്നെ വീട്ടിലെ സാഹചര്യങ്ങളും കൂടി ടിം അനുബന്ധല്ല ഉം എല്ലാരും പോരണ അപ്പം നമ്മള് ഒറ്റക്ക് ഏഹ് പോന്നപ്പം ആഹ് കൃഷിയില്ല ആഹ് ഇവിടെ ഉള്ള തൊടൂല് മീറ്റും എന്തെങ്കിലൊക്കെ ക്കെ കുയ്ച്ചിടും മഞ്ഞള് വാഴ അങ്ങനോക്കെ,
ഉം ഉം
അത്രേള്ളു പൊർത്ത്ള്ള്
പച്ചമുളക് തക്കാളി ഒന്നും ഉണ്ടാക്കിലില്ലെ
ആഹ് പിന്നെ വേറെന്തല്ലാം ഹലോ കേക് കേക്ക്ന്നില്ലേ?
ആഹ് ഇൻക്ക് കേൾക്കുന്നുണ്ട്
ആഹ് ആഹ് അതെ ഓഹ് ഓഹ് ഓഹ് കേക്കുന്നുണ്ട്
ആഹ്
ആഹ് ആഹ് ഏഹ് മോനാണ് മൂ മൂത്തത് മോളാണ് ആറാം ക്ലാസ്സ് അല്ല ആറു വയസ്സായി പിന്നെ എല്ലല്ല അവള്വ്ടെണ്ട് അവള്വ്ടെ എഴ്താ ഉം സ്കൂള് വിട്ട് വന്നയ്‌ഞ്ഞാ പിന്നെ. ഹോം വർക്ക് ചെയ്യും ഉം. ഏഹ് അതവ്ടെ കഴിച്ചക്കും. ആഹ് ആഹ് വേഗോർക്കാറ്ണ്ട് മിക്കവാറും.
ആഹ്.
ഉം.
പിന്നെ.
പിന്നെന്തൊക്കെ വിശേഷങ്ങളൊക്കെ ങ്ങള് പോയിനോ ട്രിപ്പ് എവ്ട്ക്കേലും പോയിനോ?
ഇല്ല കൊറ്ച്ച് മുമ്പേ പോയതാ ലാസ്റ്റ്. ങ്ങള് പറ്ഞ്ഞ പോൽ തന്നെ പ്രാരാബ്ദങ്ങള് വരുമ്പം. നമ്മളതൊക്കെ ഒന്ന് മൊടക്കും. അതെ ആഹ് ഹ് ഹ്
ഉം.
പിന്നെ.
കൊറേയോ പോയിട്ട് ന്ന്ട്ട്?
ആഹ് കൊർച്ചായി പോയിട്ട്പ്പം.
ആഹ്.
ഉം പിന്നെങ്ങനെ വീട്ടിലിങ്ങനെ ഓരോന്നായിട്ട് ങ്ങനെ ആഹ് തെര്ക്കിലായി.
അതന്നെ ഉം.
അതെ ഇപ്പം മക്കളെ നോക്കല് വീട്ട് കാര്യങ്ങള് തിലൊക്കെ ഒതുങ്ങി ക്കൂടി.
അതന്നെ ഞമ്മള്പ്പം ഉം.
ഏഹ് ഉം.
ഒന്നല്ലെങ്കി ഒന്ന അങ്ങനെ ന്തെങ്കിലൊക്കായിട്ട്ണ്ടാകും പ്രശ്നങ്ങൾ ഉം.
അതെ അതെ അതെ ഹ്
ഒന്ന് നീർന്ന്ട്ട് പോവജാര്ച്ചന്തെങ്കിലൊക്കെ ചെയ്യാജാര്ച്ച അപ്പത്തിന് അമ്മ ക്ക് അതില് പ്പന്ന് പ്പന്റോക്കെ കഴിഞ് ന്റെ ഫോണ് ഹ് കംപ്ലൈന്റാ.
ഏഹ് അന്ന്.
കേടാണ് ഫോണ് കേടാണ് അ താണ് ഞാൻ ഫോൺല് ഇൻക്ക് ചെയ്യാം പറ്റ്ണില്ല അതോണ്ടാണ് ഞാന് ഈ ഫോണ് ഉം കാക്കുന്റെ ഫോണാണ് അപ്പോ ഓല് ല്ല പോയപ്പം മെല്ല വേട്ച്ചാണ്ട് ഒന്ന് ചെയ്താ നോക്കിയത.
ആഹ് ആ അല്ല അപ്പോ ഓരോ ഓൽക്കീ പ പണി ഓൽക്കീ പൊ ത്തേക്ക് ഫോൺ വേണ്ടേ?
ഇപ്പം മോളൊരു ട്യൂഷൻ പോണ് ണ്ട് അപ്പോ ഓള് പ്പൊര് ഒരു മണിക്കൂർ കഴിഞ്ഞാ ഓളെ കൊട്ന്നാ പപ്പങ്ങട്ടന്നെ കൊട്ക്കും അതു വരെയുള്ള കോളിങ് ചെയ്യാൻ വേണ്ടിട്ട്.
ആഹ് ആ ആ ശരി ശരി അങ്ങനെയെങ്കിലും ട്രൈ ചെയ്യ്ന്ന്ണ്ടല്ലോ ഈ ഫോണ് മക്കളെ. ആഹ് മക്കളെ ആഹ് ആഹ്. മക്കളെ കൈ കയ്യിൽ കിട്ടി കഴിഞ്ഞാ പിന്നെ ഫോണ്ന്റെ കഥോകതീയ.
ഉം ഉം.
എന്റെ ഫോണൊക്കെ ഈ അട്ത്ത് പണിയാവുപ്പോ അത്രയും പണിയായിക്ണ്.
ഇത് വരെ എന്റെ മോള് പ്ലസ് വണ്ണായോണ്ട് ഓള് ഫ്രീ ആയിട്ട് വീട്ടിലേനു ഓൾക്ക് ഇരുപത്ത്നാല് മണിക്കൂറർഞാ. കയ്യിലേനു ഫോണ് വല്യ മക്കളാ എത്ര ഇത് ശേഷച്ച പരേല്
പെൺകുട്ടിളും അല്ലേ
ആഹ് അതെ അതെ അതെ
പൊർത്തും പോകുവാനും ഇല്ല പിന്നെ അവുത്ത്ങ്ങനെ കുത്തിരിക്കല്ലോ ഓല് വെറുതെ എടുക്കുമ്പോവാതെ
അതെ അതെെ ഉം
അപ്പൊരു ഉച്ച സമയത്ത് എന്തായാലും ഓള കൈലേക്കാരും പിന്നെ ഈ സമയത്തൊക്കെ ഞാന് കൊടുക്കാറില്ല
ആഹ് ആഹ് ആഹ് പിന്നെ ഏയ് ഇല്ല ല്ല ഞാൻ പിന്നെ ങ്ങള് ചോദിച്ചതാങ്ങനെ ന്തെങ്കിലും കൃഷിയും കാര്യങ്ങളൊക്കായിട്ട് നടക്കുന്നവിടെ അടുത്ത് തന്നെ പണി ഒക്കായിട്ട് നടക്കുന്നന്ന് പറഞ്ഞതിനോട് ചോദിച്ചതാ കൃഷിയാണോന്ന് ആഹ് പിന്ന നിങ്ങൾ ചെയ്യുന്നുണ്ടോ
എങ്ങനെ
തയ്യൽ തയ്യല് ചെയ്യുന്നുണ്ടോ
മോള് ചെയ്യും ഞാനും ചെറുതായിട്ടൊക്കെ ചെയ്യും മോള്
ഏ ആഹ് ചുലിദാറൊക്കെ തൈക്കോ ചുരിദാറൊക്കെ തയ്ക്കോ
ഓൾക്ക് കഴിയുന്ന മാതിരിക്കെ ഓൾക്കുള്ള യൂണിഫോമ മറ്റോക്കുള്ള യൂണിഫോം അതൊക്കെ തയ്ച്ചുപ്പൊ ആദ്യഇട്ടല്ലേ
ആഹ് അതൊക്കെ വലിയ കിട്ടലാണല്ലോ
യൂണിഫോം ഒൾുക്കള്ളത് തയ്ച്ചാൻ കഴിയണില്ല കാരണം അതിമ തന്നെ കൂടിയ കോ
ആഹ് ആഹ് ആഹ് എന്നാലും അവള് ചെയ്തില്ലേ ഇപ്പത്തെ മക്കളൊക്കെ തയ്യൽ പഠിക്ക പഠിക്കാൻ പറഞാ അവര് പഠിക്കോ ആഹ് അത് ശരി ഇനിയിപ്പോ അവള അവള ഡ്രസ്സൊക്കെ അവക്കന്നെ അടിക്കാലോ
ആഹ് ഇപ്പ ആ മിഷീണ്ട് ഞാന് ചെറുതായിട്ട് അടി ക്കും വല്ലാതെ നടിക്കൂല്ലെങ്കിലും ന്നാലും നമ്മക്കുള്ളതൊക്കെ
ആഹ് ആഹ് വീട്ടില് മറ്റേ മെഷീന മോട്ടറുള്ള ആഹ് ആഹ് ആഹ് ഹാ
ആഹ് സാധാ മെഷീനന്നെ
അതെ അതെ
അപ്പൊ ആഹ് അതൊക്കെ പ്പൊ ന്ക്ക് പെരുന്നാക്ക് ഓളെന്നാ അടിച്ചത് മാക്സിഒക്കെ അടുത്തുള്ള വീട്ട് ത്തോൽക്ക് അടിചൊടുത്തു അവൾക്ക് അങ്ങനെത്തേനെക്ക് കലാവാസന കുറച്ച് കല ഇപ്പ കൂടുതൽ കൊറച്ച് താല്പര്യള്ള കൂട്ടത്തിലാണ് അപ്പൊ അപ്പൊ പിന്നെ വരക്ക എഴുതാ അങ്ങനത്തൊക്കെ ഭയങ്കര ഇഷ്ട്ടാണ് പക്ഷെ മടിയാണ് ഫോണ് കിട്ടിയാ പിന്നെ അയി്മക്കൊന്ന ക്കൂല അതാണെല്ലത്തിനും ഇപ്പന്ന് ഫോണ് ല്ലാത്തോണ്ട് ഓളെ ഫാൻറ് യൂണിഫോമിന്റെ ഫാന്റടിച്ചു
ന്നാ പിന്നെ എപ്പോഴും ഫോണ് ഇല്ലാത്ത നല്ലേലേ
ങ്ങനെ വിചാരിക്കും ചെലേ സമ
എന്തെങ്കിലും ചെയ്യല്ലോ ഞാനും ഞാന് കോളേജ് പഠിക്കുമ്പളാ ഞാനും അടിക്കലൊക്കെ പഠിച്ചത് അപ്പം പിന്നെ ആഹ് കോളേജിലേക്ക് ഡ്രസ്സ് അടിക്കാൻ വേണ്ടിട്ടാ സ്റ്റിച്ച് പഠിക്കാൻ പോയത് കോളേജിലേക്ക് മാറ്റം മാറ്റം ടണല്ലോ കളർ ഡ്രെസ്സ് അങ്ങനെ മ്മാന്റെ സാരിയൊക്കെ വേടിച്ച് സാരീനോണ്ടൊക്കെ അടിച്ചീന്നു ചുരിദാറുകള് ഓരോ ദിവസം ഇടാനുള്ളതൊക്കെ തലേദിവസം ഇരുന്നടി ക്കൊക്കെ ചെയ്യേര്ന്നു അത്രേം ഫാസ് എ നല്ല വേഗത്തിലടിക്കല്ണ്ട് പിന്നെ കല്യാണം കയ്ഞ്ഞ് കുട്ട്യാളായി പിന്നെ ങ്ങനെ അടിക്കുന്നേലേക്ക് നോക്കാനേ പറ്റുന്നില്ല ഇപ്പൊന്ന് കീറ്യേത് വെരെ അടിക്കാൻ ഇരിക്കാൻ കയ്യ്ന്നില്ല പിന്നെ ആ പിന്നെ മിഷീനാണെങ്കി മക്കള് കളിച്ച് കളിച്ച് പണിയാക്കിട്ട് ഞ്ഞി അത് നന്നാക്കണെങ്കില് പുത്യേ മിഷീന്റെ പൈസ വാണം
ആഹ് മിഷീന് പിന്നെ ഇപ്പൊ ഇന്റെ നാത്തൂന് ഞങ്ങളെ കല്യാണം കഴിക്ക്ണ്ട് അവളും തന്നെ ഫാഷൻ ഡിസൈനിങ്ങാണ് പർഞ്
ആഹ് ആഹ് അത് ശെരി ആഹ്
ഇനി അവളത് നോക്കിനി പഠിക്കാലോ പറയാ ഞാന് ഓൾക് വടെ ആകെ കൊറ ച്ച് പഠിച്ചിട്ടുള്ളു കാരണം ഒന്ന് ലെവലാകാന്ന്ള്ളത് ഓൾ പഠിക്കാൻ വെയ്ക്കും ക്ഷെ ഇതെങ്ങെനേന്നടിക്കാന്ന്ള്ളത് കഴുത്ത് അങ്ങനൊന്നോൾക്കറീല്ല അപ്പൊന്ന് ജസ്റ്റൊന്ന് ഒരു മാസം ഈ വെക്കേഷന് വീട്ടിലിരുന്നപ്ലെ
ആഹ് അത് ശെരി
പ്പ പർഞ്ഞയച്ചതാ
ആഹ് ഹ ഹ നന്നായി ഏതായാലും ഹ് അതൊരുപകാരയില്ലെ ആഹ് ഞാൻ എപ്പഴും ൻ്റെ മ്മക്കെങ്ങനെ പറയും എപ്പഴും ഒരു കൈത്തൊഴില് കണ്ട ത്തണം നമ്മള് നമ്മടെ കാര്യങ്ങൾ ചെയ്യാൻ എപ്പഴും പ്പൊ ഉമ്മാൻ്റെ എല്ലാ മക്ക ക്ക്ളെ ഉമ്മ അടിക്കല് പഠിപ്പിച്ചിട്ട്ണ്ട്
ആന്നാന്ന് ആഹ് ആഹ് ഇവടെ ആർക്കും പറ്റിട്ടില്ലേനൊ പർഞ്ഞയച്ചതൊന്നും പിന്നെ ഞാന് ന്റെ നിർബന്ധത്തിനോളെ തിനും
അയന് മോള് ഫാഷൻ ഡിസൈനിങ് ന്നായിറ്റാ പഠിച്ചത് അല്ലെ തയ്യല് മാത്രോ
ഓളൊരു മാസം വെറും ഒരു മാസത്തിന് വെറും ആ ഒരു ഒരു ചുരിദാറും കൂടി പഠിച്ചിട്ടില്ല ഒരു എന്താ ഒരു പത് നാല് സാധനം പർഞ്ഞു ഒരു മാസത്തിന് ആയിരം രൂപക്ക് ആ പഠിച്ച് പോന്ന് ഉം
ആ ഹാ
ഓളേം ഇന്റേം ഒരു നിർബന്ധത്തിന് അത് ആദ്യെ ഓള് പറയും പത്താം ക്ലാസ്സിലായപ്പളെ പറയും ഇൻക്ക് ടൈലറിങ്ങിന് പോണം പോണംന്നറിയും അപ്പതിപ്പോ ഞമ്മക്ക് ഞമ്മള് കയ്യ്ണ മാതിരി ഞമ്മ
ചെയ്യാലോ അതെ അതെ അതെ
ഇപ്പവടെ അട്ത്തൊന്നുല്ല അത് കൊർച്ച് അപ്പർത്തേനു ന്ന്ട്ട് അവടെ പോയി ഏതായാലും ഓള് ത് ഡെയ്ലി ഓള് പോയി
ആഹ്
ചെയ്തു പോവുന്നു ഉം ഉം
അതെ പിന്നെ കല്യാണങ്ങളൊക്കെ വന്ന് യിനാലും അങ്ങൻത്തെ ഡിസൈനിങ് അതു തൊക്കെ യൂട്യൂബിൽ നോ
ആഹ് അപ്പൊ ഇനി ആ ഇനി യൂട്യൂബില് നോക്കി പഠിച്ചാലോ ഇനി ഓൾക്ക് താല്പര്യം ഇണ്ടെങ്കി ചെയ്തോട്ടെ
അതെ അതെ അതെ അതെ അതെ അതെ അതെ അത് നല്ലൊരു കാര്യാണ് മക്കളെ മക്കളെ കാര്യത്തിന് വേണ്ടി ശരി ശരി ഓക്കെ ആ നീ വിൾച്ചോ ശരി എ